ഹലോ കേൾക്കാമോ?
ആഹ് കേക്കാ.
ഓക്കെ ഇപ്പം നമ്മള് ആഹ്. ചൂസ്ചെയ്ത വിഷയംന്ന് പറയുന്നത് ആഹ് ഒരു ഒരു സിറ്റിയിൽനിന്ന് വേറൊരു സിറ്റിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അതായത് പഠന ജോലി ആവശ്യങ്ങൾക്ക് ആഹ് വേണ്ടി നമ്മളോരു നമ്മൾടെ സ്ഥലം കംഫോർട്ട്സ്‌പെയ്‌സിനെ വിട്ന്നൊരു വിഷയ ത്തിൻ എടുക്കുന്നതിൽ താല്പര്യം ഉണ്ടോ? ഓക്കെ എപ്പോഴും അപ്പം പഠിക്കാനാണെങ്കിലൊ ജോലി ചെയ്യാനാണെങ്കിലൊ ഒരു സിറ്റി മൂവ് ചെയ്യുന്നത് ഒരു സിറ്റിയിലേക്ക് വേറൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാ ണോ അതായത് എപ്പളും കംഫർട്ട് സ്പേസിൽ ഇങ്ങനെ ഇരി ക്കണംന്നുള്ളൊരിതാണൊ അതൊ ആഹ് പൊറത്തേക്ക് നീങ്ങണംന്നുള്ളൊരു മൈൻഡ്സെറ്റാണൊ എങ്ങനെയാണത്പ്പം ജൻറലൈസൈയ്തും സംസാരി ക്കാം അതിനെപ്പറ്റി
ഉം പൊറത്തേക്ക് നീങ്ങണം ന്നുള്ളൊരു മൈൻഡ്സെറ്റ് ഒന്നും ഇല്ലായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ ന്ത് തോന്നാൻ കാര്യം പോലും ഏഹ് പന്ത്രണ്ടാം ക്ലാസ്സ് കഴിഞ്ഞിട്ട് ഇനി എന്തെടുക്കും എന്തിന് പോകൂ ന്നൊക്കെ ആലോചിച്ചു അ പ്പൊ എപ്പഴും ഏഹ് ഒരു എന്താ പറയുന്നെ - കേരളത്തിൽ അന്നുണ്ടായിരുന്ന ഡിഗ്രിയിലും അന്ന് ഒരു വർഷം കൂടി കൂടുതൽ ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇനി പ്പിന്ന് പറഞ്ഞ ഇനിപി ഒണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കി ഓണേഴ്സ്ന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊറചൂടെ ഒരു ഉന്നത വിദ്യാഭ്യാസവും ഒക്ക അന്വേഷണൊക്കോം അപ്പം കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ചെലപ്പം അത് അന്ന അന്നത് അന്നത് ഇല്ലായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പൊ അന്ന്അതൊ ണ്ടാരുന്നത് അല്ല അന്ന് അത് ആഹ് ഉന്നത വിദ്യാഭ്യാസം ഒണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ ബാംഗ്ലൂര് ചെന്നൈ ഹൈദ്രബാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊ ക്ക്യാരുന്നു
ഓക്കേ
അപ്പൊരാള് മൂവിൻ അപ് സി അപ്പൊ ഒരു സാഹചര്യം വരാ വരുമ്പൊഴാണ് ഒരാള് വേറൊരു സ്ഥലത്തോട്ട് മാറുന്നത് അ് ആഹ് ഇതിന് രണ്ടഭിപ്രായം ഒണ്ടാവും ചെല ആൾക്കാര് ഇൻറ്റൻഷണലി മാറാൻ വേണ്ടിയിട്ട് മാറും ആഹ് അല് ചെലവര് അങ്ങനെയല്ല അപ്പം ന്തുവാ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്ന്ന് പറയുവാണെങ്കില് അങ്ങനെ ആഹ് ഒരു സാഹചര്യ ത്തില് സമ്മൃദ്ദം മൂലം മാറിയ ആൾക്കാരെ പറ്റി ട്ട് വേണങ്കി ഞാൻ പറയാം അങ്ങനെ മാറിക്കഴിയുമ്പം എന്തുവാ ഒ ഒന്ന് ഒന്ന്തൊട്ട് പന്ത്രണ്ട് വരെ നമ്മള്- ഒരു കംഫർട്ട് സ്പേസിലാണ് കാര്യം നമ്മുടെ പേരൻ്റ്സ് ഉണ്ട് നമ്മുടെ കൂടെ നമുക്ക് എല്ലാത്തിനും ഒരു ആക്സസ്സ് ഒണ്ട്
അതെയതെ
നമ്മുക്കൊരു ഹെൽപ്പുണ്ട്
അതെയാ
അതൊക്കെ സോട്ടെയ്യാൻ നമ്മുടെ ചുറ്റും കൊറേ പേര് നിന്ന് ഹെൽപെയ്യും അതിൽ നിന്നും മാറി കഴിയുമ്പൊ നമ്മളെല്ലാം ഒറ്റ ഒറ്റഇതില് ഒരുമിച്ച് ഹാന്റിലെയ്യണം ആഹ് ഒറ്റ സ്ട്രെച്ചില് ഒരുപാട് കാര്യങ്ങള് ഒരുമിച്ച് ഹാന്റിലെയ്യണം- അന്നേരം നമ്മുടെ തുണി നനക്കാൻ വാഷിംഗ് മെഷ്യൻ കാണത്തില്ല- ആഹ് അല്ലെങ്കി വീട്ടിന്ന് തരുന്ന പൈസ ഒന്നാന്തി അയക്കുന്ന പൈസ മുപ്പതാന്തിയതി വരെ സേവെയ്ത് വെക്ക- ആഹ് അത് വെ - ച്ച് സർവ്വേവെയ്യാൻ പഠിക്ക്യ മണി മാനേജ്മെന്റ് പഠിക്ക്യ ഒറ്റക്ക് കാര്യങ്ങള് ഡീലെയ്യാൻ പഠിക്ക്യ - ആഹ് അല്ലെങ്കി ഒരു സാധനം മേടിക്കാൻ ഒറ്റക്ക് പോവ്വാ അപ്പോൾ ഒരു ന്തുവാ ഇതില് ക്കു ഉപരി എത്തി എൻറ്റോഫ് ട്യൂ ഡേ ഒരു ഫിനാൻഷ്യൽ ഇന്റി പെന്റൻസ് അല്ലെങ്കി മൊത്തത്തിലൊരു ഇന്റിപ്പെന്റൻസ് ദാസ് ആർ ഹ്യൂമൻ ബീയിങ് നമുക്കൊരു- ഇൻഡിപെന്റൻസ് കിട്ടും അത് എൻജോയ് ചെയ്യാനൊ അത് എക്സ്പ്ലോ റെയ്യാനും നമ്മളില് നമ്മക്കൊരു കോൺഫിഡൻസ് ബിൽഡെയ്യാനും അത് സഹായിക്കും അതിന്റെ മറ്റൊരു വശോന്ന് പറഞ്ഞഴിഞ്ഞാ
കാണുന്ന ഒരു സംഭവൊണ്ടല്ലൊ ഹോം സിക്നെസ് അധികമായിട്ട് ആഹ് ഈ പഠിക്കുന്ന കുട്ടികളിലാണ് കൂടുതലും ഹോം സിക്നെസ്സ് കാണപ്പെടുന്നത് അങ്ങനെ ഈ ഹോംസിക്നെസ്സ് കാരണം അവരുടെ പഠിത്തം തന്ന് ഉപേക്ഷി കുന്ന ഒരു ഒരഅമ്പത് ശതമാനം യൂത്ത് നമ്മുടെ സമൂഹത്തിൽലുണ്ട് അപ്പം അവര് അവരെങ്ങനെ അവരെങ്ങനെയാണത് ഏഹ് അതായത് ഇപ്പം നമ്മള് പറയും നമ്മളിപ്പം ജൻട്രലി ആൾക്കാര് പറയും നമ്മള് കംഫോർട്ട് സ്പേസിൽ നിന്ന നമ്മള് വളരില്ല നമ്മള് എപ്പോഴും കംഫർട്ട് വാ ലേസി ആയിരിക്കും. നമ്മള് നമ്മളെ കാര്യങ്ങളൊന്നും പക്തിം ചെയ്യില്ല. ഇവർക്കൊക്കെ കംഫർട്ട് സ്പേസിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ
ആഹ് അത് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻവോൾഡ് ആണ് ആൾക്കാർക്ക് പെട്ടെന്ന് ഫോമോ എന്ന് പറയുന്നൊരു ആഹ് ഒരു ഹ് ഒരു ഇതുണ്ട് അതായത് ഫിയറോഓഫ് മിസ്സിംഗ് ഔട്ട് ആഹ് വീട്ടിന്ന് മാറി നിക്ക അല്ലെങ്കി ചെറിയൊരു കംഫോർട്ട് സോണിൽ നിന്ന് മാ നിക്ക്മ്പോ ആഹ് ഓൾഎലോണായി പോയോ എന്നുള്ളത് അല്ലെങ്കി ഒരു മിസ്സിംഗ് ഔട്ട് ഫീൽ ചെയ്യുക ഇനിയിപ്പോ ഈവൻ ഇൻ ക്ലൂഡറാണെങ്കിലും അല്ലെങ്കിലും ഒരുപാട് ജനങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുവാണെങ്കിലും ഒരു ലെഫ്റ്റ് ഔട്ട് ഫീൽ ചെയ്യുക ആഹ് ചെലആൾക്കാർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും ചിലർക്ക് അത് പെട്ടന്ന് ആൾക്കാര് ഗിവപ്പ് ചെയ്യും എല്ലാർക്കും ഒരേ ഹ് ഒരേ ഇമോഷണൽ പേസ് അല്ലല്ലോ ഉള്ളത് അപ്പം ഹ് അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരാൾ എന്തുകൊണ്ടൊരു കാര്യം പിൻവലിക്ക ക്കുന്നു എന്നുള്ളതില് ഒരുപാട് ഫാക്ടേഴ്‌സ് ഉണ്ട് പക്ഷെ ഫോമോ എന്ന് പറയുന്ന ജസ് സാധനം കോമണാണത് പ്രത്യേകിച്ച് ഒരു കംഫോർട്ട് സ്പേസിൽ നിന്ന് മാറുന്നത് കോ ആഹ് ആ അതൊരു കോമൺ ഫാക്ടറാണ് അതെങ്ങനെ അവനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു അല്ലെ അവനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അതുവായിട്ട് എങ്ങനെ മിംഗ്ളായി പോകുന്നു അല്ലെങ്കിൽ അത് ഡെയിലി ലൈഫിൽ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ അതങ്ങനെ റിയലൈസ് ചെയ്യുന്നു എന്നുള്ളതിലൊ ഒക്കെയാണ് അത് മാനേജ് ചെയ്യുന്നതിലേ ഉള്ള കാര്യം
ഓക്കെ അപ്പം അതേസമയം നമ്മള് ജോമോ ജോമോ ഇല്ലേ ജോയ് ഓഫ് മിസ്സി് ഔട്ട് അതിനെപ്പറ്റി ഇപ്പൊ കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയാലോ ഇപ്പം ആ ഫോർ എക്സാമ്പിൾ നമ്മള് ലെഫ്റ്റഔട്ടി ഫീൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്നും നമ്മളുടെ ഒരു തരത്തിലുള്ള ഡി ആക്ടിവേഷന് ഉണ്ടാവാതെ ഒരു ഒരു തരത്തിലുള്ളൊരു ഡിടോക്സിഫിക്കേഷൻ എടുക്കാാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത് അപ്പം ഇപ്പം ഇപ്പം പീപ്പിൾ സ്റ്റാടഡ് ഫൻ്റസൈസിങ്ങ് ജോമോ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് അപ്പം ഇവക്ക് ക്കെ കെ ആഹ് ഈ കംഫോർട്ട് സ്പേസിൽ നിന്ന് ഇവർക്ക് ഇത് കിട്ടുന്നുല്ല
എന്ത എന്താ? ആഹ് അതിന്റെ ഒരു വല്ല്യ ഫാക്ടറ് ആയിട്ട് ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയാണ് ഈവൻൻ്റോ കാര്യം വല്ല്യരു എക്സ്പോഷറും വല്ല്യരു നോളജും അതായത് ഒരു ദിവസം ഒരു ബ്രെയിന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതിൽ ഉപരി നോളജ് ആണ് നമ്മുടെ ഒരു ഗാഡ്ജറ്റിനകത്തോടെ നമുക്ക് കിട്ടുന്നത് അപ്പൊ അതിനത്തി പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാര് വീഡിയോസ് ഇടുകയും ഈ ചിലകാര്യങ്ങളെ പറ്റി സംസാരിക്കയൊക്കെ ചെയ്യും മനുഷ്യൻ ച കാര്യവും ലൈഫും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാരുവായിട്ടും ഏതെങ്കിലും ഒരു പോയിന്റില് റിലേറ്റബിള ആണ് ആഹ് എല് ഒരാടെ ലൈഫില് പത്ത് വർഷം മുമ്പുണ്ടായ കാര്യം എനിക്ക് പത്ത് വർഷം ശേഷമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ജീവിതവും ലൈഫും എന്ന് പറയുന്ന കാര്യം അറ്റ് സം പോയിന്റ് ഹ്യൂമൻ ബീങ്സിന്റെ ഒക്കെ കാര്യത്തില് റിലേറ്റബിള് ആണ്. അപ്പ ചെല കാര്യങ്ങള് മിസ്കൺസ്യൂം ചെയ്യും. ആഹ്, ഇപ്പ തന്നെ എന്തുവാ എനിക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങള് എന്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും ചെല വീഡിയോസ് അതായത് അതേ സാഹചര്യത്തില് ചിലപ്പ ആൾക്കാര് അഭിനയിക്കുന്നതായിരി ക്കാം, അല്ലെങ്കില് ഏഹ് മറ്റെന്തെങ്കിലും ഫംഗഷനൊക്കെ ആയിരിക്കാം അതിലൊക്കെ ആൾക്കാര്ടെ ആ ഒരു ആം ഇതൊക്കെ ഉണ്ടായിട്ടും ചെലത് കാണുമ്പോൾ ഇതി ഇല്ല എന്ന് തോന്നു, അതായത് ഈ പറയുന്ന പോലെ ലെഫ്റ്റ് ഔട്ട് ആ ലോൺലി ഫീല് ആഹ്, ആ ലൈവിലി ഫീൽ ഉണ്ടാവില്ല. എല്ലെങ്കിൽ എനിക്ക് എഫേർട്ട് ഇട്ട് എൻഗേജ് ആവാൻ പറ്റത്തില്ല എന്തുകൊ അ അപ്പഴും സീ വേം ഒരു ഒരു ഇതുണ്ടല്ലോ ഏഹ് വാട്ട് മങ്കീസ് സയ്‌സ് മങ്കി ടു എന്ന് പറഞ്ഞ സ ത്താനണ്ട് അപ്പ ആൾക്കാര് എന്ത് ചെയ്യുന്നു ഞാനും അത് ചെയ്യും. അല്ലെങ്കില് ആൾക്കാർക്ക് ആൾക്കാര് ഇന്ന് സമൂഹം എങ്ങനെ ജീവിക്കുന്നോ ആ തരത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ അതിലൊരു മാറ്റം സൃഷ്ടിക്കാനോ അല്ലെങ്കില് പലപ്പൊഴു അത് ആൾക്കാർക്ക് പറ്റാറില്ല, അതൊരു തെറ്റൊന്നന്നല്ല അതില് അതില് ഡിജിറ്റൽ ലിറ്ററസി ഇല്ല, അതിനെ എങ്ങനെ കൺസ്യൂം ചെയ്യണംന്ന് അറിഞ്ഞൂട അതിന്റെ ദൂഷ്യവശങ്ങളൊന്ന് മനസ്സിലാക്ക ക്കാതെ
ഇല്ല ഇല്ല അതാ, നമ്മള് വിഷയത്തിൽ നിന്ന് ഏഹ് ഡീബേറ്റ് ചെയ്ത് പോയോ നമ്മള് സം സാരിച്ചോണ്ടിരുന്നത് മൂവിങ്ങ് ടു അർ സിറ്റിയാണ്, ഇപ്പം നമ്മുടെ ഡിജിറ്റൽ ലിറ്ററസിനെ പറ്റിയാ സംസാരിക്കുന്നത്.
ആഹ്, അതെ. അപ്പം മു
ഉം അപ്പം ആ പറഞ്ഞ് വന്നത് നമ്മളെ ആഹ് ഇതായിരുന്നു ഫോ മോനെ പറ്റിയാര്ന്നു, അപ്പം ആഹ്, കുട്ടികളില് അങ്ങനെ ഒരു സിറ്റിയിലേക്ക് മൂവ് ചെയ്യും പക്ഷെ വേറെ നമ്മളിപ്പ റൂം ഓഫ് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുയാണേല് നമുക്ക് മനസ്സിലാക്കും ഒരാള് ഒരു ഒരു ഒരാൾ ക്ക് ഒരു സ്പേസ് വേണം, അവ അയാൾടെ ഒരു ക്രിയേറ്റീവ് ആഹ് ഒരു നേച്ചറിന് അവർ ക്കൊരു അവര്ടേതായ ഒരു സ്പേസ് ഇണ്ടായാൽ അവര് കൊറച്ചും കൂടെ പ്രൊഡക്ടീവ് ആകുംന്നുള്ളൊരു ഏഹ് കോൺസെപ് വിർജിനിയ വൂഫ് എഴുതിയ പുസ്തകാണ് റൂം ഓഫ്‌ വൺസ് അതിനാത്തൊക്കെ സെയിം ഒരുപാട് ഒണ്ട് ഡീപ് ആയിട്ട് കൊറേ പി എച്ച് ഡി എടുത്ത് അവിടെ താമസിച്ചു സ്വന്തമായിട്ട് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസി കണ്ടെത്തി മൂവ് ചെയ്യുന്നവരും ഉണ്ട്. അത് പഠനവശ്യത്തിനാവാം അല്ലെങ്കിൽ ജോലി ആവശ്യത്തിനാവാം ഏത് ഏത് ആവശ്യത്തിനു മാകാം. അപ്പം ആഹ് അപ്പം ഇത് ഈ ഇങ്ങനെ അതായത് ഇൻട്രോവോട്ട് എക്സ്ട്രോവോട്ട് ഏഹ് നമ്മളൊരു കാറ്റഗറൈസേഷൻ എടുക്കുമ്പള് ആഹ് എക്സ്ട്രോവോ എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത് അതായത് എക്സ് ട്രോവേഡ്സാണോ ഇൻഡ്രോവേട്സ് ആണോ അത് ഈ നമ്മള് ഡിഫൈൻ ചെയ്തോ ഇൻഡ്രോവേർട്ട്ന്ന ഇൻഡ്രോവേർഡ്സ് ന്ന് പറഞ്ഞ ആൾക്കാര് ഒരു ഒര് ഒര് കാര്യ ത്തിനും ഇനിഷിയേറ്റീവ് എടുക്കാതെ അവര് ബാക്ക്അപ്പ് ആയി നിക്കുന്ന ആൾക്കാരാണ് അതിനെ ഒരുപാട് സോഷ്യൽ ഇൻഗേജ് ആവാത്ത ആൾക്കാരാണ്. പക്ഷെ, എക്സ്ട്രോവേട്ട് എല്ലാവരും പോയി ചെയ്യുന്ന എല്ലാ എല്ലാം പോയി ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാം ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം ആ ഒരു ക്യാറ്റഗറൈസേഷനില് എങ്ങനെയാണ് ഇതിനെ കാണുന്ന്?
ആ വീ വിട്ടിൽ ന്ന് മാറി നിക്കുക. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്ക എന്നുള്ളതില് ഒരു ബിഹേവിയറൽ ആ, ബിഹേവിയറൽ ഘടകം ഒണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിനെ ഏ, ഈ പറഞ്ഞ പോലെ ഒരാളുടെ ആവശ്യാനുസരണം മാറുന്നതായിരിക്കാം. അതായത് ഇപ്പം ഈവൻദോ, ഈവൻ ഇഫ് ഒരു ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ഇല്ലെങ്കിലോ, അല്ലെങ്കില് ഒരു വർക്ക് വർക്ക് പർപ്പസ്, ഇല്ലെങ്കിൽ പോലും ചെല ആൾക്കാര് ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കാറുണ്ട് ഒരു ഇന്തി ഇൻഡി പെൻഡെൻസിനു വേണ്ടിട്ട്, അതില് ഇൻഡ്രോവെർട്ടും എക്സ്ട്രോവെർട്ടും പറഞ് കാറ്റഗറൈസ് ചെയ്യുന്നത്, ചെയ്യുന്നതിലുപരി ആൾക്കാരെ ചോയ്സിനനുസരിച്ച് മാറുന്നുന്ന് വേണമെങ്കി പറയാം. രണ്ട് ഇനത്തില് ഒരു ഒറ്റക്ക് താമസിക്കുമ്പോ വി ആർ സിറ്റിംങ് വിത്ത് അവർ ഓൺ തോട്സ്, അപ്പ നമുക്ക് നമ്മളെ തന്നെ കൊറച്ചുടെ മനസ്സിലാക്കും. ചെലവരത് എഴുതും, ചെലവരത് വരയ്ക്കും, ചെലര് ഒരു ഡാൻസ് ആയിട്ട് എക്സ്പ്രസ്സ് ചെയ്യും. അല്ലെങ്കി അവരവരുടെ തോട്ട്സ് ആയിട്ട് ഇരിക്കും.
ഇതൊക്കെ അവരെ കൂടുതല് മനസ്സിലാക്കാനും അവർക്ക് വേണ്ടത് എന്തുവാണെന്ന് മനസ്സിലാക്കാനും കൂടിയൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സമയം. അപ്പ അത് അവര് എൻജോയ് ചെയ്ത് തൊടങ്ങുമ്പോ അവർക്ക് കൊറച്ചുകൂടി ഒരു പവർ ആണ്. കി കിട്ടുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വലിന് അവർക്ക് കിട്ടുന്ന ഒരു പവർ ഒണ്ട്. ഒണ്ടല്ലോ, അതായത് ഞ ഞാനെന്ന മനുഷ്യന് ഞാൻ എന്നെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു പവറ്. അപ്പൊ അത് എന്ജോയ് ചെയ്ത് തൊടങ്ങുമ്പം ഇനി അവിടെ ഒരു കംഫോർട്ട് സ്പേസ് വന്നേക്കാം. പിന്നെ ഇനി അവിടുന്ന് പോവേ മൂവ് ഓൺ ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ വേറൊരു സിറ്റിയിലോട്ട് മാറാനാണെങ്കിലും എന്തുവാ? ഇതേ പ്രശ്നങ്ങൾ വീണ്ടും ഒണ്ടായെന്ന് വരാം. ചെലവർക്ക് അത് ഈസിയാണ്. ചെലവർക്ക് ചെലവർകതല്ല. അപ്പോ അത് മാനേജ് ചെയ്യുന്നേ അത് അവരുടെ ഒരു എന്ത്‌ പർപ്പസ്, അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും അത് മാറുന്നെ എന്നും ഒക്കെ വേണമെങ്കി പറയാം.
ഓക്കെ ഓക്കേ, അപ്പൊ നമ്മളുടെ സമയം പ പരിധി കഴിഞ്ഞു. നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.
താങ്ക് യൂ.